ഹലോ
എന്നാ വിശേഷം
നല്ല വിശേഷം എന്ത് മണി എ എ എ
പണില്ല മക്കളെ പൊറകെ നടക്ക മയിം കൊണ്ട് നടക്കാണെയ് രണ്ടും അത് പോലെ ആഹ് നല്ല മയേ എന്താ അവ്ടെ മഴ ഒക്കെണ്ടോ
ഇവ്ടിം നല്ല മയെന്നെ
ആഹ് ആ മഴ ക്കെയ്ഞ്ഞു ഓൽ രണ്ടാളും പൊർത്തറങ്ങിയപ്പളെയ് ഓലെ പൊറകെ നടക്കേനു
ആഹ്
നാളെ മഴ കൊണ്ട നാളെ കൊണ്ടോണ്ടിയേരും പൻചാണ്ട്
ഹഹാ അതാ ഉള്ളതെയ്
ഉം പിന്നെന്താ അടുത്തൊക്കെ ശേഷം ചാ ടിയൊക്കെയ്ഞ്ഞാ
ചായടിയൊ കെയ്ഞ്ഞ് കുട്ടിയേളെ സ്കൂള്ട്ടന്ന് ങ്ങാണ് ചായൊക്കെ കുടിച്ച്
അവ്ടെ അവ്ടെ വെച്ച് അടിച്ചത ഉം നാളി മറ്റന്നാളും ലീവാ
ഉം മദ്രസ ഇണ്ടാവൂലേ
മാ മദ്രസണ്ട് മദ്രസിലെപ്പോ
മദ്രസ് ണ്ടാവല്
ഉം മദ്രസണ്ട് മദ്രസിൽ ഇപ്പോ വൈകുന്നേര്
ആഹ് ആഹ് വൈകുന്നേരം
വൈകുന്നേരം നബിദിനത്തിന്റെ അല്ല നബിദിനത്തിന്റെ പ്രാക്ടീസ് ആയിട്ട് പോയിക്ക്ണ് ആ ദഫും മോൾക്ക് എന്താ ആക്ഷൻ സോങ്ങും ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെ പോയിക്ക്ണേ രണ്ടാളും ഇവിടെ ഇല്ല്യ
ആഹ് നബിദിനത്തിന്റെ പരിപാടിയൊക്കെ തുടങ്ങീക്ക്ണ് ആ നാട്ടിൽ ഉണ്ട് ആഹ് ശരി ഇക്ക നാട്ടിലുണ്ട് മീൻ കടയാണ്
ആ ട്രിപ്പ് ഒക്കെ പോവും എടുത്ത് ഒക്കെ ലോങ്ങ്‌ പോയാൽ പിന്നെ ഇവല്ക്ക് പനിയാ കഫക്കെട്ട് ഒക്കെ
ആഹ് ആ എവിടെക്കാ പോയത് ലാസ്റ്റ്
ആ പോവലുണ്ട് ഇടക്ക് ഒക്കെ പോവും അല്ലാതെ അങ്ങനെ പോവൂല ഊട്ടിയിലൊക്കെ പോയാൽ പിന്നെ പിറ്റേന്ന് ഇവളം കൊണ്ട് അഡ്മിറ്റിന് പോവണം ചെറിയ മോളയും കൊണ്ട്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
ആഹ് തണുപ്പൊന്നും പറ്റൂല്ലേ ഇവൾക്കാണെങ്കിൽ മരുന്നിനോട് കാര്യംല്ല ഒരു ഇൻചക്ഷൻ തന്നെ വാണം
ഉം
ന്യൂമോണിയക്കായിട്ട് അഡ്മിറ്റ് ഒക്കെ ആയിരുന്നു പിന്നെ അങ്ങനെ ലോങ്ങ്‌ ഒന്നും പോവലില്ല അടുത്ത കൂടെ ഒക്കെ ഇങ്ങനെ പോവും ബീച്ച് പാർക്ക് അങ്ങനെയൊക്കെ
ഉം എത്ര ആയി പ്രായം സ്കൂൾക്ക് പോക്ക് തുടങ്ങീക്ക്ണ
അതെ പോലെ
ആഹ പോകുമ്പോ ലോങ്ങ പോവൽ അതിന് കെട്ടിയോൻ ദുബായിലാണ് അപ്പോ എപ്പോ കൊല്ലത്തിൽ ഒരു ദിവസേ പോയി വരുള്ളു
ആഹ
ആ അപ്പോ അപ്പോ ഇങ്ങനെ മൂന്നാറ് അങ്ങനെയൊക്കെ ലോങ്ങ് വെച്ചാൽ ഊട്ടി മൂന്നാറ് ഏഴ് മാസമായി
ആഹ ഏഴ് മാസമായി അല്ലേ ഒരു വർഷം ആവുമ്പോള വരല്
ആ ഒരു വർഷം ആവുമ്പോൾ ഒരു മാസത്തെ ലീവ് ഉണ്ടാവുള്ളൂ
ആ അത് ശരി ഒരു മാസം ലീവ് ഒള്ളൂ അപ്പൊ പിന്നെ എങ്ങട്ടും പോകാനും ടൈം ഉണ്ടാവില്ലല്ലോ
മം ഒഴിവ് ഉള്ള ടൈമിലൊക്കെ പോകും
ആ ഇപ്പച്ചി അല്ല അത് എന്നെ തിരഞ്ഞു വരേണ് ഞാന് സൗണ്ട് ഇല്ലാണ്ടെ നിക്കാൻ അപ്പുറത്തേക്ക് പോന്നീന് അപ്പൊ എന്നെ കാണാനിട്ട് ഓടി വരാണ്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
! ! ! ! ! ! ! ! ! ! പിന്നെ വേറേ എന്തൊക്കെയാ ആഹ് അതാണ്
ഇന്ന് വൈകുന്നേരം എന്തെന് ചായ കുടിച്ചോ
ആഹ വൈകുന്നേരം ചായ കുടിച്ചു വൈകുന്നേരം പഴം പൊരി ഉണ്ടാക്കീന്
ഉം
ഹലോ പിന്നെ എന്തൊക്കെ വൈകുന്നേരം കടി ഉണ്ടാക്കൽ ഉണ്ടോ ഇങ്ങള്
ആ ഇവിടെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഉണ്ടാക്കും കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോ ൾത്തിന് പഴം പൊരിയോ ബ്രെഡ്‌ ഏറ്റ് അങ്ങനെ
ആ അതന്നെ അല്ലാണ്ട് ബേക്ക് ഇവർക്കൊക്കെ ബേക്കറി ഒക്കെ കിട്ടിയാൽ മതി പക്ഷേ അങ്ങനെ കൊടുക്കാണ്ടിരിക്കല
ആ അ തെ ബേക്കറി കൊടുക്കലില്ല ഇതേപോലെ എന്തെങ്കലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും ചപ്പാത്തിയോ
ആ അത് ശരി ചപ്പാത്തി കഴിക്കുവ വടപ്പള്ളിക്ക് ചപ്പ മോ ചപ്പാത്തി കഴിക്കൂല
കാലൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും
ആഹ് ശരി ഇവന് ചപ്പാത്തി പറ്റൂല ദോശഒക്കെ പറ്റും അവന് ദോശ ദോശ വെന്ത് ഇഷ്ട അ രാവിലെ ഉച്ചക്ക് വൈകുന്നേരൊക്കെ ആഹ് ദോശ ഉണ്ടായാൽ മതി
ആഹ് ഇന്റെ മോക്കാ അതേപോലെ രാത്രിയായാല് ഒരു ദോശയും മുട്ടക്കറിയും
ആഹ് അത് ശെരി
എന്ന് കൊടുത്താലും മടുക്കൂല
ആഹ് ഉം ഉം ഏഹ് ഇവന് എന്താ വെച്ചാൽ മുട്ടക്കറിയല്ല ഇഷ്ടല്ല മീൻകറി ഇഷ്ട ഇവിടെ മീന് എപ്പഴും കിട്ടണോണ്ടേ
ഇവിടെ മീൻ ഇഷ്ടല്ല
ഏഹ് എന്നിട്ട് ഏഹ് ഓന് മീ ഓന് മീന് വാണം നിർബന്ധ രാവിലെ ചായക്ക് മീൻകറി എന്റെ വീട്ട് പോവാ കൊഴപ്പില്ല എന്റെ വീ-
ഉം
രണ്ട് മീൻ ഉണ്ടായ മീൻ കാടല്ലേ അവിടുന്ന് എന്ത് കാര്യം കൂട്ടും ഇവിടെ മീനും കാടി ല്ലാന്ന് പറഞ്ഞാ ഭയങ്കര കച്ചറക്ക
ഉം എന്നും മീൻ കറിയാണോ
ആഹ് എന്നും മീൻകറി വേണം ഇവിടെ എല്ലാർക്കും വേണം എന്നും മീൻകറി ആഹ് നമ്മക്ക് പിന്നെ എന്നും മീൻ കിട്ടുവല്ലോ അതെ-
ആഹ് നല്ലത് കിട്ടും ചെയ്യും
ആഹ് അപ്പൊ അങ്ങനെ അതുപോലെ കോഴി ഓന്ക്ക് നല്ല ഇഷ്ട ബീഫും ഒന്നും ഓന് ഇഷ്ട്ടമല്ല ബീഫ് തിന്നന്നില്ല ബീഫുണ്ടാക്കിയാ പിന്നെ കച്ച റിക്കല അമ്പലക്ക് കഴിക്കോ ഇബല് കഴിക്കോ മീന് ആഹ് ശരി
ബീഫോണ്ട് എന്ത് ഉണ്ടാക്കിയാലും കഴിക്കൂല അഥവാ എടങ്ങേറ് ആവുമ്പോ അതിന്റെ- നീര് മാത്രം കൂട്ടിട്ടൊക്കെ കറി കഴിക്കുന്നല്ലാതെ പീസ് കഴിക്കേയില്ല
ആഹ്
ആഹ് അതേപോല കല്യാണത്തിന് ചെന്നിട്ടുണ്ടെങ്കിൽ ബീഫ് ബിരിയാണിയാണ് എന്നുണ്ടെങ്കില്- അത് തിന്നും
ആഹ് അത് എന്റെ മോന് അങ്ങനെ തന്നെ
ചിക്കന് പെണ്ണ് നേരെ ഓപ്പോസിറ്റും പെണ്ണിന് ബീഫ് ബിരിയാണി ഒക്കെ ആണെങ്കിൽ അത് തിന്നും അതാണ് ഇഷ്ടം
ഏഹ് ഹേ അയ് ശരി ഇത് അങ്ങനെന്നെ ഇവന് ബീ- കല്യാണ പേരെല് പോയാലും ബീഫ് ബിരിയാണി പറ്റൂല അത് നടക്കുന്ന കാര്യായാണല്ലോ
ആഹ്
എന്തിനാണ് അവൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്ന ഓല് ക-
ഉം ഇവിടെക്കെ പോയിട്ട് കല്യാണത്തി രണ്ട് ഐറ്റം ഉണ്ടാവും ട്ടോ ബീഫ് ബിരിയാണി ആണെങ്കിലും ചിക്കൻ ചിക്കൻ മന്തി ഉണ്ടാവും ആഹ് ഒര് ഐറ്റം ആണെങ്കി ആകെപ്പെടും ഇങ്ങനത്തെ ഒരു പോയിച്ചിണ്ടങ്കി
ആഹ് എന്നിട്ട് ബീഫ് മന്തി ബീഫാണെ അങ്ങ് ചൂടാവും എന്തിനാ ബീഫ് ഉണ്ടാക്കിയേന്നൊക്കെ പറഞ്ഞോണ്ട് എന്താ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൂടെന്നെക്കെ ചോ
ആഹ്
ഒച്ചപ്പാട് കേട്ടിട്ട് അവൾ ചെറുതാണല്ലോ.
ചെറിയ
മക്കളെ
അതേ, ഞാൻ ഒ രാദ്യ മേക്കപ്പൊന്ന് തെരെഞ്ഞ് തെരി കാ. മോക്കാ യ ഡ്രൈ ഫ്രൂട്ട്സിന്റെ കുപ്പിയൊണ്ട്. അത് കൊണ്ട് നടക്ക.
ആഹ്
തിന്നല്ല അത് കൊണ്ടെങ്ങ് നടുക്കും ആളെ പേടിച്ച് ആള് വെരെയാ കൈ കുടിച്ചുളും അറിയാണ്ട പോലെ തൊള്ളേക്ക് ഇട്ട് വെക്കൂല.
ഉം വേണ്ടാ പോലും ട്‌ട്ടയാകു ലല്ലേ.
ഏയ് തിന്നൂല ഭയങ്കര മടക്കണ്. അത് മോന് ചെറുപ്പത്തിലൊക്കെ തിന്നനേ അവന് - ഇവക്ക് ഇപ്പളാ മടി ഇവള് ഇപ്പൊ ഇതൊന്നും ഒന്നും തിന്നൂല്ല
ഉം എന്റെ മോള് അങ്ങനെയാണ് ഒന്നും തിന്നുല്ല. പക്ഷെ മോനിക്ക് പിന്നെ എപ്പോഴും വേണം എപ്പോഴും എന്തേലും ഐറ്റം വേണം. അവെക്ക് ഭയങ്കര വിശപ്പട്. ആഹ്
കായ്ക്കാഞ്ഞ നമ്മെക്ക് എടാങ്ങേറ ഞാനത് അമ്മ ഉണ്ടാക്കു വാണോ? കഴ്ക്കൂല. ഏതേൽ ഉണ്ടാക്കണം.
എന്നിട്ട്
എന്ന എടക്കണ പണി അമ്മയായാലും എടുക്കു മാണ്. അന്നേരം കഴിച്ചില്ലെങ്കി പ്രാര്ന്ത് വെരും.
ആഹ് അത് പിന്നെ
ഇവക്കെന്ത് ണ്ടാക്കിട്ടൊന്നും കാര്യവില്ല. ചെറുതിന്. മോൻ കയ്ക്കും. മോൻ അവെന് വേണെങ്കി നല്ലോ കഴ്ക്കും.
കഞ്ഞിയൊക്കെ കൊടുക്കല ഞന്റെ പ്പെണിന്. ആഹ് അതിനെന്തെങ്കിലൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കും. ആഹ്, തിന്നുണോരാമ്പം നമ്മെക്ക് എന്ത് ഉണ്ടാക്കി കൊടുക്കാ, അതിപ്പോ ആരാണെങ്കിലും.
അതായത് നമ്മളെ കൊറെച്ച് പണിയെടുത്തിട്ട് അങ്ങനെ കാക്കും. ഞാനേ പോലെ നേർച്ച നൽക്കത്ത് പോലും. ന്ക്ക് വല്യ ഇഷ്ട്ടല്ല
ഉം
അപ്പൊ മോനരു തിന്നും. ഇവൾക്കതൊന്നും പറ്റില്ല. ഇവൾക്ക് തന്നെ എന്റെ പെറകെ നടക്കണ പണിയനെ. ഞാൻ എങ്ങാട്ടാ പോണേം നോക്കി, ഇന്റെ പൊറകെ വെരുന്ന പണി. ഞാനിപ്പയേ ഫോൻ വിളിച്ച അല്ലെങ്കിലും അടുക്കളേലാണെങ്കിലെക്കെ അങ്ങനെ. കഴിക്കണ പരിപാടിയൊന്നുല്ല ഞാൻ എവിടെയില്ലേ. അവെടെ ഉണ്ടാവോള്. ആഹ്
ഉം തെരെഞ്ഞെടുക്കണ്ടേ
ഉം ഇന്ന് തെരെഞ്ഞെടുക്ക് ഒന്നിനും സമ്മയിക്കൂലാ. അലക്കാൻ പോവാനോ ഒന്നിനും. അവിടെപ്പമ്മയൊന്നില്ല. ഞങ്ങെള
എത്ര വയസ്സാ നമ്മെക്കിടെ? ആഹ് അത് ചെറുതായിട്ടനെ.
ഉം എളച്ചന്റോടേ.
ആഹ്
ഇവടെ ഉണ്ടായ്നി കൊറെച്ച്. പിന്നെ അങ്ങട്ട് പോയി. ഇനി അവെടെ കൊറെച്ച് നിന്നാലും ഇങ്ങട്ട് വെരും.
ആഹ് അങ്ങനെലേ
അങ്ങനെ മാറി മാറി
അപ്പരാ അപ്പ രണ്ടാക്കും ചട്പ്പില്ല എത്ര മാസം നിക്കും റേഞ്ച് കട്ടായി തോന്ന്ണ്ടല്ലോ വേറെന്താ വർത്താനം ഇല്ല ഇല്ല ഒർക്കൊന്നും അങ്ങനെ വരൂല
വേറെ ന്താ നല്ല വർത്താനം തന്നെ ഏഹ് ഓർങ്ങലിണ്ടോ രാത്രീ അല്ല രാത് ല്ലേ പകല് ആഹ്
പാക്ക്ല് ചെലപ്പ കൊറങ്ങും ഒരു പത്തിൻറ്റൊക്കെ ആഹ് ഒരു വ ത്തിൻ്ററ്റ് റൊങ്ങിയാ ഏത് പിന്നെ രാത്രി രണ്ട് മണിരെ രെ ഒറക്കം വരൂല
ഏയ് ആഹ് അങ്ങനെ ആവം ബുദ്ധിമുട്ടാലെ
ഉം ബുദ്ധിമുട്ടാണ് പക്ഷെ എന്ത് ചെയ്യാ ഒറക്ക് വരാണെ എന്ത് ചെയ്യാ ഉം ന്നാള് ആരോ പർഞ്ഞീന്ന് ഡോക്ടറെ കാൺച്ചൂടെന്ന്
ആഹ് അയ്ശരി അല്ലാ ആ ഉച്ചക്കെ ഒർങ്ങിന്നേയ്ക്കും ഒരു പത്ത് പ്പിന്റെ കുറെ ഓർക്ക് ർണാ പിന്നെ ബുദ്ധിമുട്ടല്ലേ എന്നാ ശരി ട്ടോ കൊഴ വേറെ ഒന്നുംല്ലല്ലോ ആഹ് ഓകെ